നല്ല വിശേഷം അവിടെങ്ങനെ
നല്ല വിശേഷം
ഫുഡ് കഴിച്ചോ
ഫുഡ് കഴിച്ചു കെടക്കാണ്
ആഹ് പിന്നെന്താ മഴണ്ടോ
ആഹ് ഇപ്പ മഴ ഉണ്ട്
ആഹ് ഇവിടെ നല്ല മഴയാണ് നല്ല മഴയാണ് രാവിലെ മുതല് തുടങ്ങിയതാ
ആഹ് ഇന്ന് അതന്നെ ഇന്ന് തീരെ ഇതില്ല തോർച്ചല്ല
അതെ ഉം ആഹ് നമ്മൾ ഈ മഴ മഴന്റെ കാലം തുടങ്ങിന്റെ ശേഷേ ആദ്യായിട്ട തോന്നണല്ലെ ഇങ്ങനെ നിർത്താതെ പെയ്യണെ
ആഹ്. എങ്ങനായാലും നടുവിലൊരു നിർത്തണ്ടാവും ഇന്ന് അതൊന്നുല്ല.
അതെ അതെ ആഹ് ശരിയാണ്. പിന്നെ എന്താണ് ക്ലാ എന്താണ് പഠിക്കാണോ ചെയ്യുന്നേ?
അല്ലല്ല വീട്ടിലാ.
അഹ് ശെരി. ആരൊക്കെ ണ്ട് വീട്ടില്?
വീട്ടില് ഇമ്മ, ഇപ്പ,
ആഹ് അഹ് ശരി. അപ്പം അല്ല കല്യാണം കഴിഞ്ഞില്ലേ? ഉം
ഹസ്ബൻന്റ്ണ്ട്, രണ്ടര വയസ്സായ മോന് ണ്ട്.
ശരി. ആഹ് കയ് സൗണ്ട് കേക്കുമ്പം ചെറിയ കുട്ട്യാളെ സൗണ്ട് പോലണ്ട്.
ഇപ്പം അങ്ങനോന്ന്ല്ല. ഇപ്പം പതിനെട്ട് വയസ്സായ കെട്ടിക്കല്ലേ.
അതെ അതെയ ശരിയാണ് ശരിയാണ്. ഉം ഉം
ന്നാലും കൊർച്ച് കുട്ടികൾക്കൊക്കെ ഒരു ബോധം വന്നല്ലോ.
ആഹ് അത് കറക്റ്റ് ആണ് പറഞ്ഞത്ട്ടോ. ഇപ് ഇപ്പഴാണ് പെൺകുട്ടികള് ആ ഒരു ഇതിൽ എത് ത്തിയത് കാരണം അവര് ഒം നോ പറയാൻ വേണ്ടീട്ട് റെഡി ആയില്ലേ. ഇപ്പം പെൺകുട്ടിയേളെന്നെ പറയാണ്. പഠിക്കട്ടെ കഴിയട്ടെ എന്താ പഠിപ്പ് കഴിയട്ടെന്ന്. ഉം ഉം ഉം
ട്ട് മതി കല്യാണം
മതിന്ന് പക്ഷെ അന്ന് ഇന്നവര്പ്പോ ഇന്റെ കല്യാണം രണ്ടായിരത്തി പതിനൊന്നിലാണ് കഴിഞ്ഞത് പിന്നെ അപ്പൊ എന്താണ് അന്ന് ന്ന് പറയുമ്പം നമുക്ക് നോ പറയാനുള്ള ആ ഒരു ഇതൊന്നും റൈറ്റ് ഒന്നും ഉണ്ടായി രുന്നീല. അപ്പൊ നമ്മളെ വീട്ടാര് പറയും നമ്മള് കേക്കാ. പിന്നെ സ് ഇന്ന് ന്ന് പറയുമ്പോ ഇപ്പൊ ഞാൻ എന്റെ ബ്രദറിന് എന്താണ് ഇങ്ങനെ കല്യാണം നോക്കുന്നുണ്ട്. അപ്പം ഞങ്ങള് കൊറെ നമ്മളിങ്ങനെ പെൺകുട്ടിക നല്ല കുട്ടികളെ കാണുമ്പം നമ്മള് ഫാമിലി ഇങ്ങനെ എന്താ പറയാ റിച്ച് അങ്ങനൊന്നും നോ ക്കൂല്ല. നല്ല നമ്മളെ ഫാമിലിക്കനുസരിച്ച ആ കുട്ടി അങ്ങനെ നോ അതെ അങ്ങനെ ചോയി ചോദിക്കുമ്പം അവരൊക്കെ പറയെന്താ ഞങ്ങൾ പഠിക്കാണ്. പഠിപ്പ് കയ്യട്ടെ ന്ന്. ഞാൻ പറയാ നല്ല കാര്യം പഠിപ്പ് കയിയട്ടെ അപ്പൊ ന്നാ അയിക്കോട്ടെ ങ്ങള് പഠിച്ചോളൂ കൊയപ്പല്ല ഒര് രണ്ടു വർഷത്തെ ഗ്യാപ്പ് അപ്പളും പറഞ്ഞതാ അവര്
ആഹ് അവരെ സമയായാ അവരിങ്ങണ്ട് പറയും. അവര് പഠിക്കട്ടെ അതാണവരെ തീരുമാനം.
പക്ഷെ നമ്മളെല്ലത്തിനും നമ്മള് റെഡിയാണ്. നമ്മള് പഠിപ്പിക്കാനും ഒക്കെ റെഡിയാണ് അപ്പോഴും ഇങ്ങട്ട് ഇങ്ങനെ പറഞ്ഞെ ഇപ്പത്തെ പെൺകുട്ടികൾക്ക് അറിയാം അവര് ഒക്കെ പ്ലാൻഡാണ് കാര്യങ്ങള്. ശേ നമ്മള് ഞാനൊന്നും അങ്ങനല്ലേന്ന് നിന്റെ കല്യാണം ഏത് ഇയർലാ കഴിഞ്ഞെ?
ഇന്റെ കല്യാണം കഴിഞ്ഞ് ട്ടിപ്പം മൂന്ന് വർഷായിട്ടൊള്ളു.
അത്രല്ലായിട്ടൊള്ളൂ. ഞാന് ഇൻക്ക് എഹ് എന്റല്യാണം രണ്ടായിത്തി പതിനൊന്നിലാ കഴിഞ്ഞെ. ഡിഗ്രിക്ക് പഠി ക്കുന്ന സമയത്താ കഴിഞ്ഞെ. സെക്കൻ്റിയർല്.
അതെ ഞാൻ പത്ത് വരെ പഠിച്ചിട്ടുള്ളു.
അത് ശെരി അത്ര പഠിച്ചിട്ടുള്ളൂ. ആഹ് ഞാൻ പിന്നെ ഡിഗ്രി സെ ക്കൻ്റിയറ് വരെ പഠിക്കാൻ പറ്റി. പത്തൊൻപത് വയസ്സിലാ കല്യാണം കഴിഞ്ഞെ.
അതെ. ഇപ്പഴാ ചിന്തിക്കാ പഠിച്ചാ മതിയെന്നു
സത്യോം. അതിപ്പോ അല്ല എനിക്കും തോന്ന്ണ്ടല്ലോ ഞാൻ ഇത്ര പഠിച്ചിട്ടും എനിക്കും ഇപ്പത് തോന്നുന്നുണ്ട്. കാരണം അന്നൊക്കെ പഠിച്ചാ മതിയേര്ന്ന്.
ഇപ്പെ അയ്നു നല്ല ചെക്കന്മാർക്ക് കുട്ടിയേളെ കിട്ടാനുംല്ല.
അതെ. അത് സത് കററ്റാണ്. നടക്കാണ് ഇപ്പെ എവിടീല്ലേ എല്ലാരും ഇതന്നെ പറയ്ണത്. ഇന്ന്പ്പ കുട്ടിയേളില്ല
ഞമ്മൾക്ക് ഇഷ്ടപ്പെട്ടത് ചോദിച്ചാലോ
ആഹ അത അതന്നെ അവര് അങ്ങനെ പറിം പെൺകുട്ടികളാ പറയുന്നത് എന്നിട്ട് എന്താണ് ഒരു പെൺകുട്ടിന്റെ ഉമ്മ പറഞ്ഞ് ഇങ്ങൾ അവളോട് ഒന്ന് ചോദിച്ച് നോക്കി ഞങ്ങക്കൊക്കെ സമ്മത അപ്പ ആ പെൺകുട്ടി ഇങ്ങട് പറയാ ഞാൻ പഠിക്കല്ലേ അങ്ങനെ അവര് അവിടെന്ന് പഠിച്ചോട്ടേന്ന് പറഞ്ഞഞ് കാരണം നമ്മള് അത്രയും നമ്മക്ക് ഉറപ്പാണ്
അവരെ സമ്മതം ഇല്ലാതൊന്നും ചെയ്യാനും പറ്റൂലേ
അതെ ഉം ഉം ഉം
ലാസ്റ്റ്
ഏ
വീട്ടാര് കുടുങ്ങും ലാസ്റ്റ്
അതെ ശരിയാണ് അതന്നെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ വെയ്യായ് ഉ പിന്നെ അ അന്നത്തെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത്ന്ന് പറയുമ്പോ നമുക്ക് ഓൺലൈനായിട്ടൊന്നും ഒന്നുല്ല്യ ഇപ്പൊ ഇന്ന്ന്നറിമ്പോ നമുക്ക് ആ ക്ലാസ് ഇല്ലെങ്കിൽ പോട്ടെ വീട്ടിൽ ഇരിന്ന്ട്ട് വർക്ക് ഫ്രം ഹോം ഒക്കെ ഇണ്ടല്ല ഇഷ് പക്ഷെ അന്ന് അങ്ങന ഒന്നും ഉണ്ടായിരുന്നീല്ല അപ്പൊ നമ്മുക്ക് വീട്ടാരെ ഫോഴ്സ് ചെയ്യ നമ്മളത് ചെയ്യാ
അതെ ഇന്നിപ്പ അങ്ങനെ അന്നിപ്പൊ ഫോണ് കിട്ടാനും ബുദ്ധിമുട്ടാണ് ഇന്നിപ്പോ എല്ലാരെ കയ്യിലും ഫോണാണ് അന്ന് ഒരാള കൈ വലിയ ഉപകാരം ഒരാൾ കഴിയണെങ്കിൽ നമ്മള് വെയിറ്റ് ചെയ്ത്ക്കണം
പിന്നെ അവുര് പറിയും നമ്മളെ പഠിപ്പിക്കുന്നൊക്കെ പറയേരുന്നു പക്ഷേ പിന്നെ കല്യാണം കഴിഞ്ഞപ്പോ പിന്നെ അവരന്നെ വാക്ക് മാറ്റി ആ ഇങ്ങളിപ്പോ പഠിച്ചിട്ട് കൊടുന്നിട്ടൊന്നും വേണ്ട അങ്ങനെയാണ് ഇങ്ങനെയന്ന് അന്നേരൊക്കെ പറയും പഠിപ്പിക്ക ഉം അതൊരെക്കെ പറയും പഠിപ്പിക്ക ആ പിന്നെ പറും പിന്നെ പറയും അയ്നിപ്പ ഇങ്ങള് കൊറെ ജോലിക്ക്‌ പോയിട്ട് പൈസകൊട്ന്നട്ടല്ലേ അങ്ങനെ ഇങ്ങനെന്ന് പറിയും
ആ അതാണ് അവര് പറിയണത് നമ്മളതല്ലേ ചിന്തിക്കാ നമ്മളും പോയി നമ്മള് അവരെ ഹെൽ പ്പ് ചെയ്യാന് നമ്മൾക്കും ബുദ്ധിമുട്ടില്ല.
ഓ ഓ നമ്മളെല്ലേ നമ്മളെപ്പളും എന്താണ് ജോബ് നമ്മളെന്തെങ്കിലൊക്കെ ഒന്ന് സെറ്റാക്കി വെക്ക.
അതെ ഞമ്മൾക്ക് വീട്ടിര് ക്കുമ്പളെ നമുക്ക് പ്രാന്ത് വെരും ഇവര് പൊറത്ത് പോണ് ഇവർക്ക് അറിയില്ലേ
അതെ ഞാൻ പിന്നെ ഓൺലൈൻ ആയിട്ട് ഇങ്ങനെ റീസെല്ലിങ് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പ അതീന്നൊക്കെ ഇപ്പ അങ്ങനെ ചെറിയ ഒക്കെ ഒരു എമൗണ്ട് ഒക്കെ കുട്ടുമ്പ കൊറേ വൈഫി ആണ് ഇവിടെ അപ്പ കുറ നേ ണ്ട് കുറേ റീൽസ് കണ്ടിട്ടും വീഡിയോ കണ്ടിട്ടും തീർക്കണെക്കായി നല്ലത് എന്തെങ്കിലും ചെയ്യ്ത് നമുക്ക്. എന്തെങ്കിലൊക്കെ കിട്ടുല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ഇതാക്കി. ഉം അയി ഒരിക്കലും ഇല്ല ഉം സത്യം സത്യം കാരണം ഇപ്പൊ നമ്മക്ക്. അതെ നമുക്ക് എന്താണ്. നമ്മളെ ഇഷ്ടത്തിന് എന്തെങ്കിലും വാങ്ങണം ഇന്നൊക്കെണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ തന്നെ വേണം. നമുക്കൊരാളോട് ഉം.
കല്യാണത്തിന് നമുക്ക് വേടിക്കെണെങ്കിൽ നമ്മളെ കയ്യിൽ പൈസ കിട്ടാ.
ആ വാണം വാണം ഞാനിന്നൊക്കെ പറഞ്ഞ ഇനിക്കൊക്കെ പുറത്തറങ്ങിയ പൈസ ചിലവാണ് കാരണം എന്താ ഇനിക്ക് പെട്ടെന്ന് ഇങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും കാണുമ്പോ അത് വേം വാങ്ങണം ആ അങ്ങനത്തെ ഒരു മൈന്റ് അപ്പ ഇന്റെ കൈല് തീരെ പൈസിക്കൂല അപ്പ ഞാൻ വിചാരിക്കും ആ നമ്മുടെ കയ്യിൽ പത്ത് പൈസണ്ടെങ്കി തന്ന നമുക്ക് ആരേം സമ്മതത്തിന് നിക്കണ്ടല്ലോ. നമ്മളെ പൈസ ചെലവാക്കാൻ നമുക്ക് സമ്മതം വേണ്ടല്ലോ ആ അതെ തെ ന്നിട്ട് മോനെന്താ ഉറങ്ങിയാ.
ആഹ് മോന് ഉറങ്ങി.
ഇപ്പൊ നല്ല സുഖത്തിൽ ഉറങ്ങ്ണ്ടാവും മഴൊക്കെ പെയ്തതോണ്ട്ല്ലേ എന്ത്‌ ചൂടേര്ന്ന്.
ആഹ് എന്ത് ചൂടാ പറയണ്ട ചൂട് വരുമ്പോ പറയും മഴ പെയ്താ മതിയന്ന് ഇപ്പ മഴ.
സത്യം ഉം ആഹ്. മഴ പെയ്യുമ്പോഴേ നമുക്ക് ഇങ്ങനെ പരിസര ഇങ്ങനെ വൃത്തില്ലാതെ ഇവിടെ കുറച്ച് പറമ്പൊക്കെള്ളതോണ്ട്. നനഞ്ഞ കടക്കുംഇനിപ്പ മക്കള് വന്നാഇപ്പ ഇന്റെ മോനൊക്കെ വന്നല് സ്കൂൾട്ട് വന്നാല്. ഈ ഞങ്ങളെ ന്റെ വീട് പോഴന്റെ തൊട്ടടുത്താണ് അപ്പൊ ഇങ്ങനെ ചെറിയ മാളങ്ങള ഇണ്ടാവും പറമ്പിൽ അപ്പ ഇവര്. എന്റെ പണി അതിലൊക്കെ നട തപ്പി നോക്കിയിട്ട് ചെറിയ ഞണ്ട് കുട്ടികൾ ഉണ്ടാവും. അതിനെ പിടിക്കഎന്നിട്ട് ഒരു ഗ്ലാസ്സിലാക്കി വെച്ചിട്ട് ചോറൊക്കെ ഇട്ട് കൊടുക്കും ഞണ്ടിനെന്ത് ചോറ്. എന്നിട്ട് ഞാൻ പറയും എടാ പാവാണ് മഹാപാവാണ് വിട്ടൊടുത്തളാ അപ്പോഅവർക്കത് രസ കിട്ടും ചെയ്യുംഞണ്ട്ട്ടാൽ ചെറിയ ഞണ്ട് കുട്ടികളെ കിട്ടുയ് ചെറിയ എന്തെങ്കിലും അയില്ല് ഇട്ടുകൊടുതാല്ല്. അത് പിടിച്ച ഓർ മേലക്ക് കേറും അങ്ങനൊക്കെ ഒരു കഥയാണ്. തൊട്ടെടുത്ത് പൊഴയാണ് ഉം ഉം വീടിന്റെ തൊട്ടടുത്ത് പോഴേ. ഉം പിന്നെന്താ.
ചെറിയപൊഴ അത് വല്താ? അതെ അടുത്ത വീടുകളൊക്കെ ണ്ടോ?
അടുത്ത വീടുകളൊക്കെ ഉണ്ട് തൊട്ടടുത്തൊക്കെ വീടുകൾണ്ട് വീടുകളൊക്കെ ഉണ്ട്. പിന്നെ പൊഴാ. നമുക്ക് ഉപദ്രവന്നുല്ല പൊഴാ പോഴ ടെസൈഡിൽങ്ങനെ ഒഴുകും നമുക്ക്
മഴ പെയ്താല് ബുദ്ധിമുട്ടൊന്നുല്ല ആ ആ അപ്പൊ പിന്നെ കൊഴപ്പില്ല. വെള്ളം കയറുമ്പോഴൊക്കെയാണ് നമക്ക് ബുദ്ധിമുട്ടിണ്ടാവ.
അതെ പക്ഷേ പുഴ അങ്ങനെ ഒഴുകും അല്ലാതെ നമുക്ക് വീട്ടിലേക്ക് വെള്ളം കയറ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഉംകാണാൻ നല്ല രസട്ടാ. ഉം ഉ ഉ അങ്ങനൊന്നല്ല. സാധാ പിന്നെത് നേര പ്പന്നാണ് സ്ഥലം പക്ഷെ പുഴന്റെ അവിടെ അവിടെ തിങ്‌ന്ന്ക്കെട്ടീയിട്ട് കുറച്ച് ഇതാണ് അല്ലാതെ ഇങ്ങട്ട് വെള്ളം മറിഞ്ഞഞ് വരുക അങ്ങനെൊന്നു ഇല്ല മന മഴ പെയ്യുമ്പോ നമ്മളെ മുറ്റത്ത് ഇങ്ങെ കുറച്ച് വെള്ളം നിക്കും അല്ലാതെ പുഴേന്ന്
നിക്കൊ
ആഹ അതിപ്പോ എല്ലായിടത്തും നിക്കുവല്ലോ കൊറച്ചൊക്കെ അല്ലാതെ പുഴേന്ന് ഇങ്ങട്ട് വെള്ളം അങ്ങനെ കേറ കേറൊന്നില്ല പക്ഷെ നല്ല രസാട്ട നല്ല വൈബ്ആണ് അത് കണ്ടിട്ട് തന്നെ മനസ് ലാക്കണം പുഴ അങ്ങനെ നമ്മള് നോക്കുന്നന്നെ ആഹ രസാണെ
ന്റെ സന്തോഷം കൊണ്ടന്നേ
അതിപ്പോ ഇവിടെ നിക്ക് ഗെസ്റ്റുകളൊക്കെ വന്നാലേ പിന്നെ അവര് പറിം പുറത്തു തന്നെ ഇരിക്കൊള്ളൂ ചിലപ്പോ ആ പോഴന്റെ ആഹ സൈഡിൽ ഇങ്ങനെ പോയിരിക്കും ആടെ നമുക്ക് ഇരിക്കാനുള്ളതൊക്ക ഉണ്ട് അപ്പൊ എന്നിട്ട് അവരിങ്ങനെ അകത്ത് കള്ളണം നമുക്ക് എന്നും കാണണ കാഴ്ചയാണല്ലോ
ആഹ അതെ എല്ലാരും കൂടെ ആകുമ്പോ ഒരു രസണേ പിന്ന നമ്മളിപ്പോ പുറത്തുന്ന് വന്ന് കാണല്ലേ അപ്പൊ ഒരു വല്യൊരു സന്തോഷം പോലെ
ആഹ നല്ല കാറ്റുണ്ടാവും നല്ല വൈബ്ഒക്കെ തന്നെ ആണ് ഉമ് അവിടെ എങ്ങനെയുള്ള സ്ഥലാ
ഇവിടോരു കുന്നുംപൊറാ
അത് ശെരി കുന്ന അങ്ങനത്തെക്കെ അല്ലെ മണ്ണിടിച്ചിൽ അങ്ങനത്തെ പ്രശ്നം ഒന്നും ഉണ്ടാവില്ലല്ലോ
ഇല്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല
ഉംമ് എനിക്കിഷ്ടമാണ് അങ്ങനത്തെ ഞമ്മള് യാത്രൊക്കെ ചെയ്യുമ്പോ ഇങ്ങനെ കാണും ചെലെ സ്ഥലത്ത് ഇങ്ങനെ ഇവിടെ കുന്ന അങ്ങനൊന്നും അല്ലാട്ടാ ഒക്കെ സാദാ നിരന്ന സ്ഥലങ്ങളാണ്
ആഹ് ഇവിടെ കുന്ന ഞങ്ങളുടെ വീട്ടിൽ നിന്നാൽ അവിടെ കുന്ന് കാണാം
അ ശരി ആഹ ആഹ ആഹ അപ്പൊ രസംണ്ടാവും ഇവിടത്തോൽക്ക് അതൊക്കെ വല്യ അത്ഭുത ഞങ്ങളുടെ ഭാഗത്തുള്ള ഓര്ക്ക്
അത് ഞമ്മളി ഇപ്പോ കണ്ടതുകൊണ്ട് നമുക്ക് ആ ഒരു വേറെ മറ്റുള്ളവർ വന്ന് കാണുമ്പോ അവർക്ക് അത് വലിയൊരു അത്ഭുതം പോലെയാണ്
ആഹാ നിങ്ങള് കാണ് എന്നും കാണുമ്പോ നമുക്ക് അതരു രസംഉണ്ടാവൂലല്ലോ
മറ്റേത് പുറത്തുന്ന് ഗസ്റ്റുകളൊക്കെ വന്നാല് അവർക്ക് വല്യ അത്ഭുതം പോലെയാണ്. അവരിങ്ങനെ എന്താ പറ ഇങ്ങനെ കണ്ടിട്ടുംണ്ടാവില്ല. ആഹാ അതൊക്കണ്ട് അത് ഇവടെ ഞങ്ങളെ വീടിന്റെ അടുത്ത്ന്നെയാണ്.
അത് ശെരി ന്നാഞങ്ങളഅത്ങ്ങനെ യാത്രയിലൊക്കെ പോവുമ്പളാണ്. ഞങ്ങൾക്ക് അങ്ങനത്തൊക്കെ കാണും അല്ലാതെ ഇവടെ അങ്ങനെ ഒന്നുംല്ല സംഭവട്ടാ അത് ഇവിടെ കൊറെ തെങ്‌ ഉണ്ടാവും പ്ലാവ്ണ്ടാവും അങ്ങൻത്തൊക്കെ ഹ് ഹ് സ്ഥലങ്ങളാണ്. ഉം ഉം ഉം
ത്ഞങ്ങളെ വീടിന്റെ അടുത്താ.
ഉഹും.
അവടെ ആൾക്കാരൊക്കെണ്ടാവും ആൾക്കാരൊക്കെവരും മറ്റേ പാലെടുക്കാനില്ലേ?
ആഹാ റബറിന്റെ ഒക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് വീഡിയോലൊക്കെ.
ആഹാ അതുപോലെട്ക്കാൻ ആൾക്കാര് വരും
അത്ശരി ഉും ഉം ഉം സെ അതെപ്പോഴും എല്ലാ സീ തൊലുണ്ടാവോ അങ്ങന റബറ് പാൽ അതോ അത് ഇങ്ങനെ സമയം ഉണ്ടാവുല്ലോ.
ചെലെസം അതിന്റെ സീസണ് ആയാൽ കൂടുതല്ണ്ടാവും പിന്നെ അത്ര ഇണ്ടാവില്യാ
അത് ഞങ്ങളൊരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്ന് അപ്പൊ അവടെ ഓഡിറ്റോറത്തിനടുത് ബ്ബർതോട്ടണ്ട് അപ്പോഅവ്ട്ന്ന്ങ്ങനെ ആൾക്കാര് ഇങ്ങനെ വരഞ്ഞെട്ക്ക്ന്ന്ണ്ട്. ഞങ്ങക്ക് അതൊക്കെ വല്യാ അത്ഭുതള്ള കാഴ്ചാണ്
ൻ്റഅവിടകോഒരു കപ്പ് കപ്പ് പോലെങ്ങെ വെച്ചിണ്ടാവും അതീക്ക് ഇങ്ങനെ വന്ന്ണ്ടാവും അപ്പൊഅത് വര് എന്തെയ്യ് ഒരു ബക്കറ്റോ എന്തെലുട്ടിട്ട് അതിക്ക് ഒഴിച്ചിട്ട് ഇവര് കൊണ്ടോവും
ഹും ഹും ഹും
അങ്ങനെ ഇവര് മെയിനായിട്ട്ള്ള ആൾക്കാരുണ്ടാവും അവര് കൊണ്ടോയിട്ട് അവര് ഇങ്ങനെ മെഷീനിലങ്ങനെ ആക്കിട്ട് ഡബർ അയിന്റെ അപ്പർത്തും ഇണ്ട്.
ഇങ്ങള് ഷീറ്റാക്കി മാറ്റുലേ?
ആഹാ ഷീറ്റാക്കിട്ട് മാറ്റും.
ഉം പിന്നെ വേറെന്താ?
വേറെന്ത് ഫുഡൊക്കെ കഴിച്ചിലേ?
ഏാ ഫുഡൊക്കെ കഴിച്ച്. പിന്നെ ഇനിപ്പമക്കള് വരുന്നവരെ കുറച്ച് ഫ്രീആവും. പിന്നെ കണക്കന്നെ വൈകുന്നേരം രാത് ത്രി ഉറങ്ങുന്ന വരെ
അതെ.